ആഹ് കേക്കണില്ലേ
ആഹ് കേൾക്കുന്നുണ്ട് നേരത്തെ എന്ത് കട്ടായോ
ആഹ് കട്ടായല്ലോ ഞാനിവിടെ അങ്ങനെ സംസാരിക്കുന്നുണ്ടാരുന്നു സൗണ്ടൊന്നുമില്ലാതെ കണ്ടപ്പോ നോക്കിയപ്പോ കട്ടായിട്ടുണ്ട്
ഞാനും എന്തോ ഒച്ചയും അനക്കവും ഒന്നുമില്ലാതെ അപ്പ നോക്കിയപ്പോ കോള് കാണാനില്ല
ആഹ് ആഹ്
കോളൊക്കെ കട്ടായ മാതിരി കോളിങ്ങൊന്നും കാണില്ല തന്നെ അത് ശെരി ഏഹ് അങ്ങനെ ഫോണ്ന്ന് അങ്ങനെ ഇണ്ടായിരിക്കുല്ലേ
ഉം ഫോണിനല്ല അയ് എന്താന്ന് അറിയില്ല
ആഹ് ആഹ്
ക്ക്യേ വിശേഷം
വേറെ നല്ലെയെന്നാന്ന്
അവ്ടെയൊക്കെ ഇണ്ടോ പഞ്ചായത്തില് എന്താ ഗപ്പി വിതരണം
ഗപ്പിയോ
ആഹ് ഗപ്പി മീന്കളെ കൊട്ക്ക്ണെ ഏഹ് ഇ അങ്ങനാ ഈ കൊതുക് ശല്യം ഇല്ലാതാവാൻ വാണ്ടീട്ടേ ഇപ്പൊ ഈ മഴയായിട്ട് കൊതുകും ഈച്ചെ ക്കെ അധികാരിച്ചിട്ടില്ലേ അവ്ടെണ്ടോ
ആഹ് അപ്പൊ ഉം കൊതുക് ഇണ്ട് ഉണ്ടോന്നോ നല്ലോണംണ്ട് കൊത്ക് അപ്പൊ ഗപ്പി മീനിനെ കൊട്ക്ക്ണ്ട് ഈച്ച ഇണ്ട് പക്ഷെ കൊത്കാണ് ന്നട്ട് ഓല അമ്മള് എവടെ വളർ ത്ത്ണ് എങ്ങനെ കൊതുക് പോവാ ഗപ്പിയാളെ തന്നാല് ഓര് തിന്നേ
ആഹ് അമ്മള് വളർത്തണം എന്തെങ്കിലും കുപ്പിയിലോ എന്തേലൊക്കെ വളർത്തണം അപ്പൊ അവര് എഹ് കൊത്ക്കള് അതില് മുട്ട ഇടുമ്പോ വള്ളം കെട്ടിക്ക്ണോട്ത്ത് കൊതുക് മുട്ട ഇടുവല്ലോ അപ്പൊ ഈ മുട്ടക്കെ ഈ ഗപ്പികള് ഭക്ഷിക്കും
ട്ട് തിന്ന്ണ് ആഹ് അയ് ശെരി ഞാൻ ഇല്ലാട്ടോ ഇവിടെന്നും കേട്ടിട്ടില്ലങ്ങനെ
ആഹ് ആഹ്
ഔ മക്കള് കേട്ടാ മതിയാവും
ഉം അതന്നെ ഇന്റെ മക്കൾക്ക് ഭയങ്കര ഇഷ്ടമാണ്ന്നൊക്കെ മക്കളെ ഇഷ്ടള്ള ഇത്‌ വിചാരിച്ചിട്ട് പോയി വാങ്ങീന്ന് പറയാ ഉം പക്ഷേ അധികൊന്നും ഇല്ലട്ടോ രണ്ട് മൂന്ന് നാല് അങ്ങനെക്കൊള്ളൂ
ആഹ് അത് മതിയല്ലോ അമ്മ് അപ്പൊ അത് തന്നെ പിന്നെ ഞമ്മക്കൊരു പണിയെയ്ക്കാരം പറയും ഞാന് രണ്ട് മൂന്നീസൊക്കൊ ഓല് ഇണ്ടാവും ഇണ്ട്ല്ലേ
മോന് മോനും ഭയങ്കര ഇഷ്ടമാകോണ്ട് അവന്റെ ഉ പ്പ വാങ്ങികൊട്ത്ത്ട്ട്ണ്ട് പക്ഷെ അതൊക്കെ വേഗം വേഗം ചത്ത് പോയി ഉം ആഹ്
ചില്ലില് ഇട്ടാണ്ടാ
ആഹ് ആഹ് അത് ഇണ്ട് ബൗള്ണ്ട് പിന്നെ
ഉം ബൗളിലയ്ന് ഉം ഡ്രമ്മ് ബൗ ബൗള് ള്ല്ള്ളത് വേം പിന്നെ അത് കൊറേ ദിവസം കഴിയുമ്പോ അത് ചാവ്ണ്ട് ഇല്ലേ
വേം ചാവും ഉം ഇപ്പ ഇപ്പ ഇട്ടത് കൊറേയായിട്ട് ആഹ് ചെൽപ്പ കാണ കാണാനേ ഇണ്ടാവൂല
ആഹ്
എന്താ ഞമ്മൾ ഇട്ട എണ്ണം കാണാനേ ഇണ്ടാവൂല്ല ചത്ത് പൊന്തിയതൊന്നും കാണൂല കാണാനേ ഇണ്ടാവൂല എന്താ സംഭവിക്ക്ണ് അറിയില്ല
ഇവടെ വാങ്ങിന്നു ന്നട്ട് പിന്നെ ഗ ഇതുണ്ടയ്നി ഓല് ബ്ലാക്ക് മോണി ഏതൊക്കോ രണ്ട് മീനൊക്കെ വാങ്ങി അത്‌ പ്രസവിച്ചൊക്കെ ചെയ്തിനി നിറയെ കുഞ്ഞുങ്ങളൊക്കെ ഇണ്ടായിനി രണ്ടൂസം നിന്ന് ആ കുഞ്ഞുങ്ങളൊക്കെ ച ആഹ് ആ ബൗളിലിട്ടിട്ട് പക്ഷെ അഹ് പിന്നെ ചത്ത്
പ്രസവിക്കോ ആഹ് ന്നട്ട്
ബൗളിലിട്ടാ പ്രസവിക്കൊക്കെ ചെയ്യും പ്രസവിച്ചൊക്ക ചെയ്തിന് കുഞ്ഞുങ്ങള് വല്യതായില്ല അയ്ന് മുന്നേ ഓലൊക്കെ ചത്ത് കുഞ്ഞുങ്ങള് ചത്ത്
ആഹ് ഹാ
ഉം നിറയെ കുഞ്ഞുങ്ങൾ ആഹ് നിറയേ കുഞ്ഞുങ്ങള്ണ്ടായിനി ഒരീസം രാവിലെ എണീച്ചപ്പം നിറയെ കറുപ് ആ ബ്ലാക്ക് കളറേനി ബ്ലാക്ക് മോണിയല്ലോ അതേ മീനുണ്ട അയ്നേശേ പിന്നെ എനിക്ക് ആ ബൗള് മാത്രോള്ളൂഞ്ഞി വല്യ പത്രങ്ങളൊന്നുംട്ട് ഇല്ലേന്യാണു പിന്നെ മാറ്റിയതും ഇല്ല തേന് അഒക്കെ ചത്ത്
ആഹ് ആഹ് കാണാതാവു ആയിരുന്നോ അതോ ചത്തിട്ട് മുകൾക്ക് ഇങ്ങനെ പൊന്തിക്ക ആഹ്
ചത്തക്കെ നനൊക്കെ ഉം എന്താ അറിയില്ല ഇനിയിപ്പോ
ട്ട്യേളെ മാറ്റിക്കടുക്കണം അങ്ങനൊക്കെണ്ട് സാധാരണ ആ സാധാരണ ഓല് കയി തിന്നാണ് ചെയ്യാന്ന് പറയണേക്കാ
അങ്ങനെയൊക്കെ പറയലുണ്ട് പക്ഷെ ഞമ്മള് ശരിയാലും ന്റെ മക്കള് ചെറിയ മക്കളോ ഓല പുതുക് മാങ്ങിയതാണ് ഓൽക്കുന്നയ്നെ പറ്റി വല്ലാത അറിയില്ല ചെറിയ മക്കളല്ലേ ഒന്നാം ക്ലാസ്സി യുള്ള ഓനും ഓനൊക്കെ മാങ്ങീഞേ ഓന്റെ പൂതിക്ക് വാങ്ങിയതാണ് ഞാൻ
ഉം ഉം
ഉം ഇൻക്കു അയ്നെ പറ്റി കൂടുതൽ അറിയില്ലാനു ഇപ്പള രണ്ടെണ്ണം ഇണ്ടരിയാലോ അഉപോലെ അതെ പിന്നെ ഓരോ തള്ളാരും പിന്നെത്തര വേറെത്ത ഒരു മീനും ബാക്കിയൊക്കെ ചത്ത്
ആഹ് ആഹ് ആഹ്
ആ ബൗളിലാണ് ചെലവലൊക്കെ പറയും ബൗളില് കുറെേ ദിവസം നിക്കൂലാ
ആഹ് ആഹ് ചാവും ചാവും ഈ മെ ഡ്രമ്മിലാണെങ്കില് ആഹ് വെള്ളം മാറ്റൊന്നും വേണ്ട അപ്പൊ ചാവൂല അധികം
ചാവൂലല്ലേ ഡ്രമ്മില് കൊറെ ദിവസാകുമ്പം വെള്ളം മാറ്റൂല്ലേ
ഇല്ല വേണ്ട ഞാൻ ഇതുവരെ മാറ്റിയില്ലട്ടോ മാറ്റണ്ടന്നാണ് പറിയിണത് ഗപ്പി ക്കൊന്നും വെള്ളം മാറ്റണ്ട വെള്ളം മാ
ഒൽക്കന്താങ്ങട്ടെങ്ങള് ഭക്ഷണോക്കെന്താ കൊടുക്കാ ഗപ്പിക് എന്താ ഭക്ഷണം കൊടുക്കാ
ആ മീൻ തീറ്റല്ലേ മറ്റേ ചെറിയ ചെറിയ ആഹ് അതന്നെ അതിന് കുട്ട്യേൾക്ക് ആ കുട്ടികൾക്ക് കൊടുക്കണ വേറെ വേറെ തീറ്റണ്ട് പൊടി പൊടി ആയിട്ടുള്ളത് അത് കൊടുക്കണം ചെലപ്പോ ആഹ് ആഹ് സ്മെല്ലാണ് സ്മെല്ല്ണ്ടാവും
ആഹ് ഒന്ന്നല്ല സ്മെല്ല്ണ്ട് രണ്ട് തീറ്റണ്ട് ഇവിട ഒന്ന്നല്ല സ്മെല്ണ്ട് ഒന്ന് ന്നിന്നു വല്യ സ്മെല്ല്ല്ലാണു
ഒരുമാതിരി സ്മെല്ലാണത് ഉം പിന്നെ
ക്ക്യാന് വാങ്ങിയതന്നെ
പൊടി പൊടി ആയിട്ടുള്ളഹ്ണ്ടോ അതാണത്ര കുട്ടികൾക്ക് ട്ടൊടുക്കേണ്ടത് അതില്ലെങ്കിലാണ് അവര് ചാവ തോന്ന്
അതടിപൊളി ഷർട്ടന്നെ എന്നിട്ട് ഞാന് കുക്കർലോണ്ട് പൊടിച്ചൊക്കെ ചെയ്തിന് പേപ്പറിലിട്ട് കിട്ടാണ്ട് അങ്ങനേക്ക ഇട്ടുകൊടുത്തീനീ ശേ പൊടി പൊടി ഇല്ലാത്തോണ്ടായിരിക്കും ഓല് ചത്തത് അതാ അറില്ലാര്ന്നു പൊടി പൊടി ഇള്ളല്ലേന്നു.
ഉം ഉം.
എന്നിട്ട് പേപ്പറിൽ വെച്ചാണ്ട് ഇത് പൊടിച്ചൊക്കെ നോക്കീനു
ഉം ഉം ഉം
അവര് രണ്ടീസേ നിന്നിട്ടൊള്ളു മൂന്നാമത്തേസം ഓരൊക്കെ പോയി.
ഓ
ഇപ്പ നല്ലൊരു ഇഷ്ട്ടായിന് കൊറേ കുട്ടിയള് പിന്നൊക്ക ചത്തപ്പ ഭയങ്കര വെശമായി ഉം.
അതാണ് ഇങ്ങനെയുള്ള ജീവികളൊക്കെ വളർത്തിയാല് നമക്ക് പോവുമ്പോ ഭയങ്ക സങ്കടം തോന്നും അത് കോഴിയാണെങ്കിലും ഒക്ക അങ്ങന തന്നാണല്ലോ
ഒക്ക അങ്ങന തന്നാ നമ്മള് ഇങ്ങനെ വളർത്തിയതായിര്ന്ന് പിന്നെ പോവുമ്പോ സങ്കടം തോന്നും ഉം. അങ്ങനെയാണ് ഓരോര്ത്തരെ വളർത്തിയെ ചെല ഇപ്പം ഇബടെ പഞ്ചായത്തിലുള്ളൊന്നും കേട്ടില്ലാട്ടോ ഇബടെ ചെലതൊക്ക ഇങ്ങനെ ഈ തൈകളൊക്കെ തെരലുണ്ടായിര്ന്നു.
ഉം അവ്ടെ ഗ്രാമസഭക്കൊക്കെ പോവോ അതിനൊക്കാണ് ഇങ്ങനുള്ള സംഗതികളൊക്കറിയാ.
അല്ല ഗ്രാമസഭക്കൊന്നും പോയിട്ടില്ലെങ്കിലും അറിയലൊക്കെണ്ട് ഞങ്ങളിങ്ങനെ കൊണ്ടുപോയി വാർഡ്ന്ന്റഞ്ഞാണ്ട് ഒരു ഗ്രൂപ്പ് തന്നെണ്ട് അതില് വിടല്ണ്ട് തൈകളൊക്കെ ഇണ്ടാവുമ്പോക്കെ. പക്ഷ ഇത് കേട്ടില്ലെഞ്ഞി ഇണ്ടാവോ അറിയില്ല.
ഓരോ പഞ്ചായ
ആ ഓരോ പഞ്ചായത്ത് ഒരോ വാർഡ് മെമ്പർമാരിണ്ടാക്കണായിക്കും അങ്ങനെണ്ടാവും.
ഉം.
ഉം അതായിരിക്കും ഇപ്പന്നേരം ഇതാ ഇങ്ങനെ തൈകളൊക്കെ തന്നീനു.
അ ആ അതിന് ഫോം പൂരിപ്പിക്കൊന്നും വേണ്ടേ?
ഏ അയിനാധാറും
ഉം.
നമ്മളെ നികുതി ശീറ്റും മതി ഫോമൊന്നും വേണ്ട ഇനി ഫോമൊക്കെ പൂരിപ്പിക്കാണ്ട്
ആ ഫോം പൂരിപ്പിക്കാണ്ട് നികുതി ചീട്ടൊക്കെ വേണം ആധാർ കാർഡും വേണം. അതിന്റേക്കെ കോപ്പീ വേണം ഉം
അപ്പൊ ഫോമ് ഇപ്പ ഈ
നിക്കൊന്നും വേണ്ടാട്ടോ ഗപ്പിക്ക് ഞമ്മള് വേണന്നുള്ളൊര് ആവിശ്യം. കൊടുത്താ മതി ആവശ്യം ഓ മെസ്സേജെയ്താൽ മതി ആ അപ്പോല് ആ ആ ആ ആൾക്കാർക്ക് കണക്കെടുത്തിട്ട് ഏഹ്‌ ഉം ഗ്രാമസഭേന്റെ അന്നാണ് തന്നത്.
തന്നതല്ലേ ഇവിടെ പറഞ്ഞത് കേട്ടില്ലേ ഞാൻ പോലൊന്നുല്ല. ഓലെപ്പണ്ടെങ്കി പോന്നല്ലാതെ എനിക്ക്‌ മടിയാവൂല എന്നൊക്കെ വിചാരിച്ച്
ഉം ഞാനും അങ്ങനതന്നാര്ന്നു ആദ്യം പക്ഷെ ഇപ്പോ കൊറേ ഏഹ് ഇന്ന് എന്റെ കൂട്ടാരത്തി തന്നെ പറയിണ്ട് ഇന്ന് ഞാനും കുട്ടാര്ത്തി കൂടിയാണ് പോയത്. അപ്പോള് പറയ്ന്നുണ്ട് എടീ ഞമ്മളിപ്പോ കൊറേ ഏഹ്‌ പൊറത്തെറങ്ങലൊടങ്ങീല്ലേന്ന് ഓളെന്നെ പറയ്ന്ന്ണ്ട് ഞങ്ങളങ്ങന എറങ്ങാത്ത ആൾക്കാരായി ഉം അല്ല ഇങ്ങനെയുള്ള സംഗതികൾക്കൊക്കെ പോവലോടങ്ങിന്നറിയ.
മടിയാണ്.
ഉ ഹ ഹ!
പോവാനാവില്ല എന്നൊക്കെ വിചാരി
ഉം അങ്ങനെ ഒഴിഞ്ഞു മാറുമ്പോ നമ്മള് എല്ലാത്തിന്നും ഒഴിഞ്ഞു പോവും. അങ്ങനെ ഫീൽ ചെയ്തോണ്ട അപ്പൊ ഇറങ്ങൻ തീരുമാനിച്ചത്.
പിന്നെ കോഴികളൊക്കെ കിട്ടാനാണ് ഇനി കോഴിനൊക്കെ നിക്ക് വേണ്ട അറിയ ഞാൻ കോഴിനൊക്കെ വാങ്ങേനി ഈ കോഴികള് സിറ്റ് ഔട്ടൊക്കെ ഇങ്ങനെ വന്നിട്ട്
ആഹ് അതാണ് അതാണ് ഞാനും അതിന്റെ അപേക്ഷ ക്ഷെ ഞാനും എടുത്തില്ല ട്ടോ കോഴികളെ ശല്യം അലക്കുമ്പോ പക്ഷെ കോഴികൾ നല്ല മുട്ടടു ട്ടോ നല്ലോണം മുട്ട ഇടും തറവാട്ടിൽണ്ടായിരുന്നു ഉം അതേപോലെ ആഹ് വേസ്റ്റ് ഉം
ആധവ ആര നമ്മള് നമ്മളിപ്പോ അങ്ങനെ എപ്പോളും സിറ്റൗട്ടിൽ വാതിൽ തുറന്നിടുടൂലല്ലോ അകത്ത്ങ്ങനെ ഇരിക്കുക ചെയ്യ ഇങ്ങന സിറ്റോട്ട് കറങ്ങ അവിടക്ക് ആഹ് അതോട് കുടി ഇച്ച് കോയിനന്നെ വേണ്ടാറി ഉം അനക്ക് വാണ്ടും കോഴിക്കൂടൊക്കെ വാങ്ങിന്ന് ആഹ് അങ്ങനെ വേണം വലയൊക്കെ കെട്ടി ആ വല കെട്ടിയാലും മതി ഉം ഉം
എന്നാ ഉഷാറെക്കാരം
ഉം ഞാൻ പറയാം ഈ മുന്നില് ഇതാണ്ട് വരും അല്ല അടക്കളാഗത്തക്ക ഒന്ന പോല വരൂലേ മുന്നിൽ ആ ചേറ്റടി പോലാണ്ട് വന്ന അവിടെ വന്നാണ്ട് പോലെ അവിടെ അതോടുകൂടി ഇനി കോയിനെ വേണ്ടാറിം എന്നിട്ട്ന്റെ മുത്തച്ചി ഓലക്കെ പറയും ഞാ കോയിനെ വാങ്ങാന്
ആഹ ആഹ്
ഇൻക്ക് ഇഷ്ടല്ല അതുകൊണ്ടന്നെ മുട്ടട കുട്ടികൾക്ക് മുട്ടക്കെ തിന്നാ ഉം മുന്നേക്ക് പോകരുത് അല്ലാതെ ഔടുക്കും പോയാലോ അത്ര പ്രശ്നമല്ല നമ്മൾ അടുക്കള ഭാത്തൊക്കെ വന്നാലും അങ്ങനെയട ആരും അങ്ങനെ കയറി ചെല്ലൂല്ലല്ലോ ഞമ്മളലേ കാണുള്ളൂ
ഉം
ഉം ആഹ് കോഴിക്കോടൊക്കെ ഉണ്ട് ചതൽ പുടിച്ച പോവണ്ട് ഇപ്പ ഇപ്പൊ കൂടി ഞങ്ങ കൂടിരുന്നരെ അങ്ങനെ വാങ്ങിയത് എനി കോഴികളെ ള വളർത്താനും അങ്ങനെ കുറച്ച ക്കെ വളർത്തിനി പിന്നെ എനിക്ക് വേണ്ട
ഉം അവറ്റകൾക്ക്ല്ലോണം തീറ്റയും വേണം നല്ല തീറ്റ വേണം അങ്ങനെ ആ നമ്മള് കെട്ടി ആ അങ്ങനെ അടച്ചിട്ടിട്ട് വളർത്തുകയാണെങ്കിൽ നല്ല തീറ്റിട്ട് കൊടുക്കാൻ വേണം ഇങ്ങനെ തുറന്ന് വിടവാണെങ്കിൽ പിന്നെ ഇങ്ങനെ ഒരു ചെെന്ന ചനക്കിപ്പറക്കിയിട്ടൊക്കെ കഴിച്ചോളൂ പക്ഷെ എങ്ങനെ അടച്ചിടും ഉം അടച്ചിടുമ്പോ നല്ലോം തീറ്റ കൊടുക്കേണ്ടി വരും
ക്കിടക്ക് കിട്ടലുണ്ട് ഇവിടെ പഞ്ചായത്തന്ന് അത്യാവശ്യ ച്ച വലുപ്പുള്ള കോഴിക്കളൊക്കെ കിട്ടലുണ്ട് ഇന്റെ തറവാട്ടൽ മൂത്തച്ചി ഇളച്ചി ഓലൊക്കെ വാങ്ങലുണ്ട്
ഉം ഉം ഓരോരുത്തർക്കും ഓരോ താല്പര്യം ഇത് വിചാരി ച്ചിട്ട ഇഷ്ട്ടവില്ല അല്ല അല്ലാ ഒന്നും അല്ല ഇത് വിചാരിച്ചിട്ട് തന്നെ ഈ വൃ - കേടാക്കണത് ആലോചിച്ചിട്ടാണ് ഉം ആഹ്
അല്ലാതൊന്നും അല്ല ഞങ്ങള് പിന്നെ എപ്പോ പൊറത്തേക്ക് എറങ്ങുവാ ഇങ്ങനെ ഉള്ളിൽ ഇങ്ങനെ ഇരിക്കണ- ഇല്ല പിന്നെ പൊറത്തെക്കാൻ ഇറങ്ങുമ്പോളേ ഉം വേറെ എന്താ
പേര് എന്താ
ഉ ഉ നായക്ക പാ ട്ടന്നാല് പിന്ന ആഹ